ആഹ് കേൾക്ക്ടല്ലടി
ആഹ് കേൾക്കുണ്ട് തെയറൊണ്ട് ഒക്കെ സുഖായി നല്ല വിശേഷം
മക്കളൊക്കെ പോയില്ലേ
ആഹ് അപ്പൊ എല്ലാരും പോയിപ്പോ ഫ്രീ ആയി
ഭക്ഷണോക്കായോ
ആഹ് ഭക്ഷണം ഇന്ത് സ്കൂൾക്ക് പോകുമ്പോ ചോറ് കൊണ്ടോണോലുണ്ടേ അപ്പം അപ്പക്കില്ലതാട്ട് ആക്കിയേക്കും
ആ ഇനി വെകുന്നേരത്തിൻ വേറെ ഉണ്ടാക്കും എഴ്ക്കാരംല്ലേ
ആഹ് അത് രാവിലെ തന്നെ വെക്കുമ്പോളേ ഒരു എട്ടണി ആകുമ്പോത്തിന് ചോറ ആകും അത് പിന്നെ രാത്രികക്കൊക്കെ ഇപ്പൊ മഴയല്ലേ
രണ്ടാളും കൊണ്ടു പോകോ അതോ ഒരാളോ
ഏഹ് ഒരാളെ കൊണ്ടോവുള്ളൂ
ഏഹ് ചെറിയോനോ വലിയ രണ്ടാമത്തോനോ
രണ്ടാമത്തോ കൊണ്ടോവും ചെറുതിന് പിന്നെ കൂട്ടാൻ കൊടുത്തേക്കണം നൈസറീക്ക് നമ്മൾ കൂട്ടാൻ കൊടുത്തേക്കണം
ആഹ് ആഹ് മാപ്പിളെ അവിടുന്ന് കഴിക്കലോ
കൊണ്ടോകൽ ഇണ്ടായിനി അതൊക്കെ ഇപ്പ ഈ മഴയായിട്ട് തണുത്ത് കോറ ആണു പർ
ആഹ് ശരിയാ കുട്ടികളാതിരി വെല്ലുൾക്ക് കുട്ടിളെ ആതിരി വല്യക്ക് ആഹ് വെല്യോൽക്ക് സഴിക്കാൻ കഴുലല്ലോ
കുട്ടേക്ക്ഞ്ഞാൽ എന്തെങ്കിലുഒക്കെ പൊരി കരി അതൊക്കെ വാണ്ടിര വെക്കാവുമ്പോ നമ്മൾ പച്ചക്കറിം കറിം മീനോ അങ്ങനക്കെ കൊടുക്ക്പോഅക്കണ്ട് തണുത്ത് പോവല്ലേ
ഒക്കെ റെഡിആക്കണം ഇവിടെ മോനിപ്പോ കുറച്ച് കാലം കടേക്ക് പോയിനന്നേ ഓ ഷോപ്പ്ക്ക് പോയീനിന്ന് ഓ അങ്ങനെ കൊണ്ടുപോവലേനു ക്ക അന്ന് അന്ന് സ്കൂൾ പഠിച്ചിണ സമയത്ത് കൊണ്ടുപോവാൻ പർഞ്ഞിട്ട് ഓ കൊണ്ടു പോയിട്ടില്ല
ആഹ്
ഇങ്ങനെ പൈ അപ്പൊ പൈസന്റെ വെല ഓൽ മനസ്സിലാക്കി
അതാണ് അതാണ് ഇന്റെ വല്യോനോട് ഇന്റെ വലിയ മോനോട് പറഞ്ഞാലും ഓൻ കൊണ്ടോവൂല അപ്പൊ പ്ലസ് റ്റു പത്താം ക്ലാസ്ക്കൊക്കെ കൊണ്ടയ്യാട്ട് ഈ ഓനെ പേട്ച്ചിട്ടും ഓനെ സ്കൂൾ പേടിച്ചിട്ടും മാഷമ്മാര്യരൊക്കെ പേടിച്ചിട്ടും പ്ലസ് വണ്ണും പ്ലസ് ടു എന്നയപ്പോൾ ഓൻ കൊണ്ടോവാനാവൂല അതിന് തിന്നൽത് നമ്മൾ കൊടുക്ക ആരും കൊണ്ടരൂല ആരും കൊണ്ടരൂല ആരും കൊണ്ടുവൂല അതേ പറയുള്ളൂ
ആഹ് സ്ഥാനത്ത്ക്ക് പ്പം ബ്ബം പണിക്ക് പിന്നെ കടി കയറി മൊബൈൽ ടെക്നീഷ്യനായി വർക്ക് ചെയ്തപ്പോ ഓ ഭക്ഷണത്തിന് എത്ര അറിണ് ഹോട്ടൽത്തെ ഫുഡ് കേടാണ്ന്ന് അതെന്നെ എന്നിട്ട് അത് പറയും ചെയ്യും വൈ വൈകുന്നേരം പോരുമ്പോ ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ചു വരും ചെയ്യും മന്തിയോ എന്തേം വ വാങ്ങിയിട്ട് കഴിച്ച് പോരും ചെജ്ജും
ആഹ് ആഹ് ആഹ് അത് ഓനടുത്തായി ഏത് കാര്യത്തിനായാലും അങ്ങനെ തന്നെ
നക്ക് പോലെ പോരുമ്പോം
ഉം ഉം ഉം ഉം ഉം അപ്പളെ അവൾക്ക് വില മനസ്സിലാവുള്ളൂ ഓല കൈയിൽന്നാണ് പോകുംപോയി ഓല ഉണ്ടാക്കീണ്ടാണ്ട് ഓലയിൽന്നാണ് പോകുമ്പോൾക്കെ അന്റെ വില അറിയത്തില്ല നമ്മള് ഇങ്ങനെ കൊടുക്കുമ്പോ ഓല്ക്ക് അറിയണില്ല
ആഹ് പിന്നെ കുടുംബശ്രീന്റെ സർവ്വെ ഒക്കെ കഴിഞ്ഞോ നിങ്ങള് നടത്തിരത്
ആഹ് ഞ ആഹ് അത് ഏകദേശംമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ നിർത്തി ഇങ്ങനെ വേറെ ആൾക്കാര് നിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങ് കൊടുത്തു
ആഹ് വല്യയൊരു ഇതൊന്നും ഇല്ല വല്യയൊരു ഇതൊന്നും വല്യയ ഒക്കൊന്നും ഇല്ല ന്നാലും പിന്നെ അങ്ങനെ ഒരു ഇത്
വി അമ്മക്ക്ങ്ങനെ നമ്മളതിങ്ങനെ അറിയാം നമ്മളെ വാർഡിലെ ത്രവീട് എങ്ങനെയൊക്കെ വീടുകൾ എത്ര വീടുണ്ട് നമ്മളെ വാർഡ് ഒന്ന് മനസ്സിലാക്കാ അത്രേ ഉള്ളൂ അയില് ആഹ്
ഒരാളെ അയിന് ഇറങ്ങുമ്പൾ അഹ് തിരെ ഒക്കുല
തീരെ ഒക്കാത്ത ഒരു കാര്യണ് അത് കാരണം രണ്ടാളാ ആകെ ഒരു വീടിന് പത്ത്ന്ന് ഒര് പറഞ്ഞത് രണ്ടാളാവുമ്പോ അഞ്ചാവും അപ്പൊ ഒരു വീട് ഇവിടെയാണെങ്കിൽ ഉം
ഒരു വീടിന് അഞ്ച്
ആഹ് ഒരു വീടിന് അഞ്ച് അങ്ങനെപ ത്തല്ല ഒരു വീടിന് അഞ്ച് അഹ്‌ രണ്ടാൾളാവുമ്പോ രണ്ടര ആവും അ അത് കഴിഞ്ഞാല് ഒരു വീട് കഴിഞ്ഞ് ഒരു വാർഡില് പറഞ്ഞാല് പത്ത് എണ്ണൂറ് വീടുകൾ ഉണ്ടാവും അപ്പൊ ഓരോ ഭാഗത്ത് ത്ത് ക്ക് ഇങ്ങനെ ആക്കിയതാ പറഞ്ഞിട്ടര്യല്ല ഒരു വീട് കഴിഞ്ഞ് മറ്റേ വീട് അങ്ങനെ പോയി നടക്കുമ്പോ കാൽ വേദനവും നാലോം കിട്ന്നത്
ആഹ് ഞാനതാണ് ഞാനത് ഏറ്റെടുക്കാഞ്ഞത് എനിക്ക് എന്റെ ആ മുട്ടിന്റെ പ്രശ്നല്ലേ
ആഹ് ഞങ്ങള് പോകാൻ പോയി ഞങ്ങളിങ്ങനെ ഏറ്റെടുത്ത് അങ്ങനെയല്ലേ പോയി പക്ഷേ ഒരു ദിവസം പോയപ്പോത്തിന്നെന്നെ ഇനിക്കില്ല കാര്യം പറയാലോ എന്റെത് മതിയായി
ആഹ്
ഒറ്റേ ദിവസം ഇറങ്ങിയപ്പോത്തിതന്നെ ആഹ് ഇത് തീരുമാനായി അത് പറഞ്ഞാല് ഉച്ചക്ക് ഒരു മണി ക്ക് ഇറങ്ങി ചോറ്ന്നാപ്പെണ്ട്‌ ഇറങ്ങിയിട്ട് അഞ്ചര വരെ ഞങ്ങള് എടുത്തു
ആഹ് ആഹ് ആഹ്
അന്ന് മതിയായതാ പിന്നെ പോയിട്ടില്ല പിന്നെ വേറെ ആൾക്കാര് എടുത്തോളാന്നരന്നപ്പോ അങ്ങന ഞങ്ങള് നിർത്തിന്
ആഹ് ഞാന അതേ പിന്നെ ആദ്യം തന്നെ ഇന്ക്ക് അയിന് ഇറങ്ങിയിണ്ടെങ്കി ഇന്റെ കാലിന്റെ മുട്ടാട്ടെ ഇളകിണ്ടെങ്കിൽ ഡോക്ടർക്ക് ഫീസ് കൊടുക്കാൻ തന്നെ തിയില്ല
ആഹ് ഇല്ല ഇല്ല ഇപ്പൊ ഞങ്ങള് ചെയ്തന്പ്പത്ര ഞങ്ങളിപ്പം കുറഞ്ഞ വീടുകൾ തന്നെയല്ല അല്ല ഒരുപാട് വീടുണ്ട് പക്ഷേ രണ്ടാളും കൂടിയായി അഹ്‌ വിഭജിക്കുമ്പോ തീരയില്ല അയിനിപ്പോ നോക്കി നോക്കുമ്പോ ഒരു തീരെ ഒക്കൂലല്ലോ ആ പൈസന്നും
ഉം ഒക്കുല
ഹ് ഹ്
അയിനിട്ട് നമ്മളെ മറ്റെ മാപ്പിളേര് അയക്കുല്ല ഒൽക്ക്ത് വലിയൊരു ത്തിർ ഉം
തൃപതി ഇല്ലാതെ തന്നെ അങ്ങനെയല്ലേ ചോദിക്കുമ്പോ തൃപതി ഇല്ല പിന്നെ തന്നെ ഒരു വാഡ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ വിട്ടത് പിന്നെ പോവും മാണ്ടാർന്ന്
ആഹ് അതന്നെ അതന്നെ
കാരണം നമ്മള് ഈ ഇങ്ങ ത്തഇതിന് മഴ അങ്ങനല്ല അങ്ങനത്തെ തിനാണ് പറഞ്ഞിട്ട് കാര്യല്ല ഓരോ വീട്ക്ക് ചെല്ലുമ്പോൾ ഒൽക്ക് തൃപ്തിയില്ല ഓരോ തൃപ്പതി കേട് നമ്മള് കാണ ആഹ് ചോദിക്കുമ്പോ ഒൽക്ക് ഇഷ്ടല്ല ഇവിടെ ഓക്കണ്ട ഇവിടെ ഒ അട്ക്ക് പോണ്ട ഇവിടുക്ക് പോണ്ട അവിട അത്രൊന്നും ഇല്ല ഇതൊന്നും ഇങ്ങള വീട് കൂടെക്കെവന്നോ കണ്ടെ അങ്ങനത്തെക്കെ ഓരേ മറുപടി ങ്ങനെ തരും ചടപ്പാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് പോവാ
ഉം
ഉം
അതന്നെ
പിന്നെ മഴല്ലെ ഇപ്പൊ
എങ്ങനെ
മഴ പെയ്യ്ണില്ലെ ഇപ്പൊയ്ക്കാ
ആഹ് മഴ ചെറ്തായിട്ട് പെയ്യ്ണ്ട്
ഉം ഉം ഉം ഇന്നലെ നല്ല മഴേനി ഇവടെ
ഉം ഇന്നലെ നല്ല മഴേനി ഇന്നലെ പൊറ്ത്ത്ക്കെന്നെ എർങ്യോക്കി
ഉം ഹും ഇന്ന് കൊറ്ച്ചൊക്കൊരു മാറ്റം കിട്ടീന്
ആഹ് ന്നാലും ഒന്ന് വെയില് വന്ന് അങ്ങനെ ണ് പോയി
ഇന്ന് ഞാന് മോന് നെഴ്സറീക് കൊണ്ടാക്കാം മഴന്റൊര്ത് ഇങ്ങനെ കണ്ടപ്പൊ ഞാൻ വേം കൊണ്ടാക്കേന് പക്ഷേ ന്റെ വണ്ടിയവ്ടെ പ ഞങ്ങളവടെ തന്നേണ്ട് പഞ്ചറായിവടെ കെട്ന്നു
അതാഹ്
അത് പിന്നെ ഇന്റെ മോന്റെ അട്ത്ത്ന്ന് പഞ്ചറായിട്ട്ണ്ടാവും ഓൻ ന്നോട് പറഞ്ഞ്ട്ടില്ല പക്ഷേ ഞാൻ അറിയാതെ നിന്ന് ഇന്റെ ത്യാപ്ല പോയാരെല്ലെ ഇപ്പ ഞാൻ പോണത് ഇഞ്പ്പെന്താ ചെയ്യാ അറീല്ല അതവ്ടെ കടക്ക്ണ്ട്
എവിടെ അട്ക്കണത് ന്നട്ട് അപ്പർത്തൊ വീടിന്റെരുത്തൊ അതൊ
പോന്നിട്ടൊള്ളു അങ്ങാടീക്ക് അങ്ങട്ടാ ണ്ട് എത്യേതൊട്ടൊള്ളുപ്പ ഞങ്ങളെ വീടിന്റട്ത്ത്ല്ല ഒര അങ്ങാടി ഇണ്ട് അവ്ട്തന്നേണ്ട് എത്തീറ്റൊള്ളു
ന്നട്ട് എന്തേയ് കാട്ടി പിന്നെ
ഞാന് അവ്ടെ അഹ് വെച്ച് പോന്നിട്ട് പിന്നെ മൂത്താപ്പാന്റെ പേര കുട്ട്നോട് അതൊന്ന് ഇങ്ങട്ട് മുറ്റത്ത്ക് ഓല മുറ്റ റ്റത്ത് കൊണ്ടന്നാക്കാം പർഞ്ഞാണ്ട് ഞാ ഇന്റെ പുത്യാപ്പ്ളക്ക് വിളിച്ച് പർഞ്ഞ് ന് ഞിഎന്തേ തീരുമാനം ഇട്ത്തോട്ടെ ജാരിച്ചിട്ട്
എന്ന്ട്ട് പിന്നെ ഇജ്ജെന്തേ കാട്ട്യേ കുട്ടിനെ കൊണ്ടാക്കാം
ഇന്ന് പോയിറ്റ് അങ്ങട്ട് ഓലെ നെയ്സ്രിക്ക് ഏതായാലും ഒര് വണ്ടി പോകല്ണ്ട് അപ്പൊ അയാളോട് ഞാ പർഞ്ഞ് ഇങ്ങനെ ക്കുടുങ്ങീട്ട് വണ്ടിവടെ പഞ്ചറായി ഇങ്ങള്ന്ന് തൽക്കാലം കൊണ്ടോവോയ്ച്ചപ്പൊ അയാള്ന്ന് ആന്നും പർഞ്ഞാണ്ട് കൊണ്ടൊയ്ക്ക്ണ്. ഇഞ് ഇപ്പൊ വൈകുന്നേരം ഒര് തീരുമാനം ഇട്ക്കണ്ടിയെരും
ആഹ് ഇഞി നന്നാക്കണെങി മോ മക്കളൂല്ല
ആരു ഇല്ല്യാ. ഞാനതന്നെ വിള്ച്ച് പറഞ്ഞീന് ഇഞിപ്പൊ ആരെങ്കിലും വന്നാല് കടേന്നെറ്റെ വെരോ എ ന്താറീല്ലല്ലൊ മക്കളും ഇല്ല്യല്ലൊ അല്ലെങ്കി മക്കള്ണ്ടെങ്കി ഞമ്മ ക്കല്ലെപ്പയിന്റെ ഏ, ബീ, സീ, ടി അറിയാത്തെ ഓല്ണ്ടെങ്കി ഓലത് കഴ്ച്ചാണ്ട് ഇന്റെ വല്യ മോനെന്നെ അയ് കഴ്ച്ചാണ്ട് സ്കൂൾ പഠിക്ക പോയി പഞ്ചറട്ച്ചിട്ട് കൊണ്ടന്നാ മതിയേനി
ആഹ്
ഓം കഴ്ച്ചല്ണ്ട്. ഇഞ്ഞൊന്നും ചെയ്യാൻ പറ്റൂല
ന്നട്ട് ഇന്നെന്താ കറിണ്ടാക്ക്യേ
കറി ഇന്ന് സ്കൂ ഞാൻ പർഞ്ഞിലെ സ്കൂൾക്കൊണ്ടാകല്ലഹ് തൽക്കാലാ വുമ്പൊ ഓൽ ക്ക്ല്ല ഉപ്പേരിം തൊക്ക ഇൻക്ക് അവിടെണ്ട്. പിന്നെ എർച്ചിണ്ട് അത് ഒര് കൊറേസായിറ്റ് വെച്ചില്ലെയ്നി. ഇപ്പന്ന് ഇങ്ങ് ഇന്നലെങ്ങ് രാത്രി വെച്ചതേന്. ഇന്നലെ രാത്രി ഞാന് നെയ്ചോർ നല്ല മഴല്ലെ അപ്പ നെയ്ച്ചോറും എർച്ചിം ഒരു വാ കറിയാതിരി അങ്ങനാക്കി അഹ് ഒരു രസത്തിന് പ് അഹ് ഒരു രസം. അത് അപ്പൊരു പൂതി. നല്ല മഴെയ്തപ്പൊ
ആഹ് നല്ല മഴെയ്യുമ്പൊ അങ്ങനെക്കെ കഴിക്കാനൊരു പൂതിയാ
പൂതി ആണ്. ആഹ് അപ്പ അതവടെണ്ട് ആ എർച്ചി അവ്ടെണ്ട്. നെയ്ചോറില്ലെങ്കിലും എർച്ചി ഇണ്ട്
ഇങ്ങക്ക് എങ്ങനെ ഇങ്ങളെ മഹല്ല്ത്ത്ത്തെ എർച്ച്യായിട്ട് വേറെ കിട്ടോ അങ്ങനെണ്ടോ
ഇല്ല അമ്മളവടെ മദ്രസ് ല് ല്ലെ. രണ്ട് മദ്രസണ്ട് ആഹ് രണ്ട് മദ്രസ്ണ്ട് ആഹ് രണ്ട് മദ്രസ്ന്നും കിട്ടും ആഹ് രണ്ട് മദ്രസ്ത്തെ പൊതിം പിന്നെ ഇബരെ ഏട്ടന് ഇണ്ട് ഓലർത്തീന് ഇവലെ എളയൂര് വെ വേറെ സ്ഥല അങ്ങനൊരു സ്ഥൽത്ത്ണ്ട് അപ്പൊ ഓല ഓലൊരു ഒരു കീസും തന്നു അതെന്നെ
ന്നിട്ട് അത് കയിഞ്ഞീല
അത് കയിഞ്ഞീല്ല അത് പിന്നെ എന്താ പറയാ അയിന്റെ എടീല് ഇപ്പൊ രണ്ട് കല്യാണം ഉണ്ടായി ഞാനെന്റെ വീട്ടിക്കും പോയി
ആ ഞങ്ങൾതൊക്കെ ആ രണ്ട് പൊതി കിട്ടിയത് മദ്രസിന്നാ കിട്ടിയ രണ്ട് പൊതി രണ്ട് മദ്രർസന്നാ കിട്ടിയ രണ്ട് പൊതി ഒരു ദിവസം വെച്ചക്കെ ഞാൻ ഇവടെ നാത്തൂന്മാരെല്ലാരും ഉണ്ടായിരുന്നു
ആ ങ്ങക്ക് വിരുന്ന് ഞങ്ങൾ പറഞ്ഞാല് ആരും ഇല്ലല്ലോ
ഉം ഉം
ഞാനു ഒരൂപ്പീ മക്കളു അല്ലേ ഉള്ളൂ പിന്നെ ഇൻക്ക് പറഞ്ഞാല് ഞാന് പറഞ്ഞാല് അത് അധി കം കയിക്കൂല സത്യത്തില് ഞങ്ങളെ വീട്ടിലാരും കഴിക്കൂല ഇന്റെ കല്യാണത്തിന്റെ മുന്നെയോന്നും ഒന്നുണ്ടായിട്ടില്ല ഞങ്ങ ഒരു മ അങ്ങനൊരു മടുപ്പെയ്നു അയിനോട് അത് ഞാൻ കഴിക്കലൊടങ്ങിയത് ഇവിടെ വന്നതിന്റെ ശേഷ പക്ഷെ ഇത് എന്നും കഴിച്ചാല് മാസത്തിനൊക്കെ രണ്ടീസാ മൂന്നീസാ അങ്ങനെയൊക്കെയാണെങ്കി എനിക്ക് കുഴപ്പല്ല ഇത് എന്നുവാവുമ്പോ ഇൻക്കൊരു എന്തോ ഒരു നമുക്കുണ്ടാവൂലെ വേണ്ടാത്ത തിന്നാത്തൊള്ളെ അങ്ങനെ ഒരു വെള്ളം കൊഴഞ്ഞ മാതിരിയൊക് അങ്ങനെ ഒരുടുമ്പിച്ചൽ ഇങ്ങട് വരും അയിന് വേണ്ടി കോഴി ഞാനെത്രയും തിന്നോളുംഅയിനിപ്പോ കൊയ ഏ എനിക്ക് അവരു ഇവിടെ അങ്ങനെ ഇബൽക്കൊക്കെ എന്റെ മക്കക്കും ന്റെ പുതിയാപ്പിള കുട്ടിനോട് പറയാ അന്റെത് കിട്ടിയിട്ടില്ലാറയും അന്റെ കിട്ടാത്ത നന്നായിയതാണ് ഒരു മക്കക്ക് അങ്ങനെല്ല ഒരു കീസൊന്നും കൊണ്ടെന്ന ഓൽക്കത് തെകയൊന്നുല്ല ഓൽക്ക് ഇഷ്ട ഈ എപ്പ വെച്ചാലും ഓലത് തിന്നോളും
ആ ഇവടീം അങ്ങനെന്നെ ഇനിക്കും മക്കക്കൊക്കെ നല്ലഷ്ടാ
ആ അവിടെന്റെ പുതിയാപ്പിള അങ്ങനെ ഛായേലൊ ക്കൊ കൂട്ടി തിന്നും ഛായ നല്ലോണം വരറ്റിക്കാണ്ട് ഒണങ്ങി മാതിരി ആയ പിന്നെ കട്ടൻ ഛായ ഉണ്ടാക്കിയെടുത്ത മതി
ഉം ഞാൻ ന്നാള് വീട്ടിപോയ വീട്ട് പോയിനി ഞാൻ അപ്പൊ പിന്നെ ബിരിയാണി ആയിനി ബിരിയാണി ഞാൻ കഴിക്കൂല ഇനിക്ക് മട് മടുപ്പാ എജ്ജ് പറഞ്ഞ മാതിരി ഇതേ മാതിരി തലവേദന വരും ന്നിട്ട് പിന്നെ അതൊക്കെ ഛർദിച്ച് കളഞ്ഞെങ്കിലേ എനിക്കൊരു സ്വസ്ഥതകിട്ടൂള്ളൂ അത് എന്താ എനിക്കറില്ല പക്ഷെ അയിത്തെ മസാല കൂട്ടിയ എനിക്ക് കൊഴപ്പൂല്ല അത് എന്താ ഇൻക്കറീല്ല അങ്ങനെ അപ്പൊ അവിടെ ഞങ്ങൾ ചെന്ന് കേറണപ്പ വിരിയൻ വെച്ച്ക്കാണേ അയില് പിന്നെ ഞാന് എന്താട്ടി കൊറച്ച് ചോറ് ഇടുത്തിട്ട് കഴിച്ച് കഴിച്ചാണ്ട് പിന്നെ ച്ച്ങ്ങനെ മനം പിരിയാ അങ്ങനെ മനം പിരിഞ്ഞാ പിന്നെ ഛർദിച്ചു പോണം അപ്പൊ ഞാൻ പിന്നെ എത്താട്ടി വല്യ ആങ്ങളന്റൊടെ പോയൊ ക്കുമ്പോ അവിടെയും ബിരിയാണിയന്നെ അയില് പിന്നെ തറവാട്ടിലാണെങ്കി എളാപ്പാന്റെ അടുത്ത് ആരു ഇല്ല അവരോക്കെ പോയിന് മക്കളൊക്കെ, മരൊക്കളൊക്കെ പോയിന് പറഞ്ഞാണ്ട് കുഞ്ഞാമ കുഞ്ഞാമാന്റെ വീട്ടക്കും പോയി അയില് ഞാന് പിന്നെ പിന്നെ എത്താട്ടി ഇൻക്ക് വെശ്ക്ക ഛർദി കൈക്കാറ്റെയ്‌ അയില് പിന്നെ ഞാന് പിന്നെ എന്താ ബീഫ് മാത്രം കോരിട്ട് കട്ടൻ ഛായീം കൂട്ടിട്ട് അങ്ങനങ്ങട് തിന്നു അയിൽ ഇബലൊക്കെ ആങ്ങളൊക്കെ പറയ വല്ലാത്ത ജാതി തന്നെയാണ് എങ്ങനെ അന്നോടിത് ആ ച്ച് പള്ളീം പയിച്ചിട്ട് വെജ്ജാർഞ്ഞു ഞാൻ അങ്ങനന്നെ പറഞ്ഞേ
ഉം അങ്ങനെ ഇവലും തിന്ന് കയിഞ്ഞിട്ട് പുതിയാപ്പിളൊക്കെ തിന്ന്ണാണും നല്ല ടെസ് സ്റ്റാണ് പറഞ്ഞാണ്ട് അതേപോലെ പപ്പടം
തി ആ ഒണങ്ങിയിട്ടില്ലട്ടോ ഒണങ്ങണെന്റെ മുന്നേണ്
ഏബല് ഓണം ഞാനേ നല്ലോണം ഇണ്ടാക്കികൊടുക്കും എന്നോട് എപ്പഴും പറേണതതാ എറച്ചി ഏതുകോലത്തിലും ഉണ്ടാക്കും അനക്ക് വല്യൊരു കോളില്ലാ അതേപോലെ തേങ്ങാകൊത്തൊക്കെ ഇട്ടുങ്ങാണ്ടൊക്കെ അങ്ങനൊക്കെയാക്കി കൊടുക്കും തേങ്ങാകൊത്ത് ഇട്ടാണ്ടോക്കെ ആവുമ്പോ നല്ല രസാണല്ലോ അങ്ങനെക്കെ എന്നിട്ട് കട്ടൻ ചായേംണ്ടാ ക്കും എറച്ചിവെച്ചാ എന്നോടുപറയില്ല എന്റേതു നല്ലോണം ഓണങ്ങിയ മാതിരിയിണ്ടാവും ഞാനങ്ങനെ അടുപ്പത്തവിടെ നിർത്തുവേ അപ്പെന്നോടറയും എൻക് കട്ടൻ ചായമതിട്ടോറയും
എന്നിട്ട് ഞാനങ്ങനെ കഴിച്ചുപോന്നട്ട് എന്നാ ശെരിട്ടോ
എങ്ങനെ